ഹലോ ആഹ് ഞമ്മള് ടോപ്പിക്
ആഹ് എന്തോണലും ആവാം പ്രശ്നംല്ല
ആഹ് നമുക്കൊരു ക്ലൈമറ്റിനെ കുറചാക്കിയലൊ ടോപിക്
ആഹ് തീർചയായും
ആഹ് കാലാവസ്ഥയെ കുറിച്ചിട്ട് പറയുമ്പോ ഇപ്പം നമ്മുടെ നാട്ടിൽ നല്ല മഴയാണല്ലോ
അതെ തീർച്ചയായിട്ടും
നമ്മ ളെപണ്ടത്തെരു സെറ്റപ്പ് മ്മള് ആലോക്കുമ്പോ കൊറേ മഴ ഉണ്ടാവ കൊറെ വെയിലുണ്ടാവില്ല അതായത് പൊതുവെ സമതുലനീത കാവസ്ഥയെകുറിച്ച് കേരളത്തില എല്ലാവരും പരിചയപ്പെടുത്താറുണ്ട് ഇന്ത്യയിലൊക്കെ വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ നല്ല അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നല്ലൊ നമ്മളെ നാടുകളുടെ പണ്ടത്തെ അവസ്ഥ
അതെ അതെ ആഹ്കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് നിലവില്
ഇപ്പോ വളരെ വ്യത്യാസണ്ട് ഇപ്പോ നാ നാട്ടില് ചൂട് കൂടുണ്ട് അല്ലെങ്കി തണുപ്പ് കൂടുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊന്നും ആരും ഈ വിന്റർ കോട്ട് ഇടണ്ട അവസ്ഥ ഇണ്ടാവല് ഇല്ലരുന്നു പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തിൽ അങ്ങനെ തണുപ്പു കുപ്പായങ്ങളും മറ്റും ധരിക്കേണ്ടരവസ്ഥ വന്നിരുന്നു
അതെ അത് ഈ വടക്കൻ ജില്ലകളിലാണ് അത് പൊതുവെ കൂടുതലായിട്ടുള്ളത്
അതെ അതെ
അതെ മലബാർ ഏരിയയിലാണ് കൂടുതലും കാരണം ഈ ഹിൽറേഞ്ച് അഥവാ ഈ ഉയർന്ന മലകളുള്ള പ്രദേശത്താണ് ഇത്തരം തണുപ്പുള്ള സമയം ഇണ്ടാവുന്നത് ഡിസംബർ മാസങ്ങളില്
പക്ഷെ ഇപ്പൊ ഈ ഈ മഴ തന്നെ നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിലെ തൊടക്കം മുതൽ കിട്ടേണ്ട മഴയാണ് പക്ഷേ ഒരു മൂന്ന് ദിവസായിട്ട് അടുപ്പിച്ചിട്ട് മഴ ഉണ്ടെങ്കിൽ കൂടെ ഹേ നമ്മുടെ വെക്കേഷന്റെ പകുതിക്ക് മഴ തുടങ്ങിയിട്ടുണ്ട്
അതെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വല്ലാണ്ട് സംഭവിക്കുന്നുണ്ട് ഈ ടൈമിലായിട്ട്
അതെ
വളരെ കൂടുതൽ അതെ അതെ
ഇപ്പൊ ഗ്രേറ്റ ചുൻബർഗന്ന് പറുന്നേ
ആഹ്
ഒരു പെൺ കൊച്ചി ഉണ്ടായിരുന്നു സ്വീഡനില്ല ആ ആ ആ കൊച്ച് ഇതേപോലെ ഐക്യരാഷ്ട്രസഭയില് ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ പേരില് പ്രതിഷേധം നടത്തി ഇരിക്കുവാ
അതെ എന്നിട്ട്
ആ ഈ മലാല യൂസഫ്സായെ പോലെ ആ ഈ കാര്യത്തില് ഫേമസ് ആ ഒരു പ്രതിഷേധം കൊണ്ട് ഫേമസ് ആയ ഒരു വ്യക്തിയാണ്
ഓ
പ്പം ആ ഇപ്പം നമ്മുടെ ഈ ഭൂമി മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ
എല്ലായിടത്തും വ്യത്യാസണ്ട് അതായത്പ്പോ ഇനി വേറൊരു സ്റ്റേറ്റിനെ നോക്കയാണെങ്കിലിപ്പോ സംസ്ഥാനം ആസാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയാറുണ്ട് അവിടെ
അ ആഹ
പകുതിയാകുമ്പോ എല്ലാ അതായത് നഞമ്മളെ നാടുകളിലൊക്കെ സ്കൂൾ അവധിക്കാലന്ന് പറഞ്ഞൽ വർഷത്തി രണ്ടു മാസക്കാലം അലോ
അതെ
ഇ എങ്ങനെയ വെച്ചാല് അതായത് അടിപ്പിച്ചാണല്ലത് ഈ രണ്ടു മാസം ഉള്ളത് ഇക്ക കഴി ആറു മാസത്തിലെ ഒരു മാസം പിന്നെ അ ആറ്ു മാസ മാസ അതായത് ഇവര് ഏപ്രിലില് സ്കൂള് തുറക്കും
ആഹ
ഏ തമുക്ക് മനസ്സിലാവുന്നല്ലോ അപ്പോ അതെ അതെ അപ്പോ ഇവിടെ ഇവിടെ ഒരു സൂര്യ ഉദിക്കല ഒരു നാലക്ക വണെങ്കിലും നമ്മുടെ നാട്ടില പോലെ ഒമ്പ മണിക്കാണ് ഇവിടെ സ്കൂൾ തുടങ്ങാറ് പക്ഷേ
ഓ അത് നല്ല കാര്യമാണ്
പക്ഷെ ഈ ഒരു വർഷം അങ്ങനെ അതായത് ചൂട് കൂടുമ്പങ്ങനെ പറയാണ്ട് പക്ഷെ ഈരു മണിയവിർുന്ന രൂപത്തില് പക്ഷെ ഈ വർഷത്തിൽ അങ്ങനെ ഉണ്ടായിട്ട് ഇല്ല ഇവിടെ അങ്ങനെ അന്വേഷിച്ചപ്പോ
ഓ
അത് കാരണം എന്താ വച്ചാല് ഇപ്രാവശ്യം ഇവര് വിചാരിക്കുന്നത് പോലെയുള്ള ചൂട് വന്നിട്ടില്ല ഈ ചൂട് വരേണ്ട ഈ സമയത്ത് ഇവിടെ നല്ല മഴയാണ് നല്ല മഴ പറഞ്ഞാല് ഗംഭീര മഴ
ഉം
അതായത് ഇവിടെ കാലാവസ്ഥയുടെ വ്യതിയാനം ഒരു വർഷത്തിനുള്ളിൽ തന്നെ ഇത്രത്തോളം അതായത് കഴിഞ്ഞ വർഷത്തെ കുറിച്ച് പഠിച്ചപ്പോ കഴിഞ്ഞ വർഷീ സമയയപ്പോത്തിന് ഇവിടെ ചൂടിന്റെ ആധിക്യം കാരണം സ്കൂൾ ലീവ് ഒരാഴ്ച ചച്ചയോളം ലീവ് അത് കഴിഞ്ഞ സ്കൂള് നേരത്തെ തുടങ്ങൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പ ആയില്ല അതുപോലെ തന്നെ ഈ സിക്കിമിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അവിടെ മഞ്ഞ് ഉണ്ടാവുന്ന ഒരു സമയം പറയാറുണ്ട് പക്ഷെ അതില് പെട്ട സമയല്ലേ ഈ ടൈമ ഒ പക്ഷെ ഈ സമയത്ത് അവിടെ വല്ലാണ്ട് മഞ്ഞ് കാണപ്പെടുന്നു എന്ന് പറയുന്നു
അതെ ഇപ്പൊ നോക്കണ ലോക ജാപകമായിട്ട് ഇപ്പെ ഈ അമേരിക്കയിലൊക്കെ കാട്ടുതീ ഉണ്ടായി
ആഹ് അതെ അതെ തെ തെ ആഹ് കണ്ടിരുന്നു കണ്ടിരുന്നു
ഇത് രാഷ്ട്രീയപരമായിട്ട്ള്ള വിയോജിപ്പ് കാരണമാണ് കാട്ടുതീ ഉണ്ടായത് പടച്ചവൻ പരീക്ഷിച്ചതാണെന്ന രീതിയിലൊക്കെ മാധ്യമങ്ങള് വാർത്ത കൊടുത്തിരുന്നു
ഓഹ്
ഒരു എന്താ പറയാ തമാശക്ക് പറയുകയാണെങ്കിൽ അങ്ങനെയും പറയാം പക്ഷെ ഇപ്പം ആമസോൺല് കാടുകള് തീ പിടിക്ക്ന്ന്ണണ്ട്. ആഹ് ആ അമേരിക് കൊറച്ച് മുമ്പാണ് തീ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ ഫുട്ബോള ള് വേൾഡ് അപ്പ് അട്ക്കല്ലേ?
മ് ആഹ്
ഉവ്വ എനിക്ക് തോന്നു ചരിത്രത്തില് ആദ്യയിട്ടാണ് ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് ന്നൊക്കെ രീതില് ഒരു ലോപ്പ് നടത്തിയും ഒരു കളി ഒരു നാലാട്ട് വിപചിക്കേണ്ട അവസ്ഥ വരുന്നത്.
ഓഹ് ഞാന് ഫുട്ബോള് അധികം ശ്രദ്ധിക്കാത്ത ഒരു വ്യക്തിയതുകൊണ്ട് ഇനിക്ക് കൂടുതലൈനെ കുറിച്ചിട്ട് അറിവില്ല. എന്നാലും ഏഹ് താങ്കൾ പറയൂ.
ആഹ് അത് അങ്ങനൊന്നുല്ല പൊതുവേ നമ്മള് ആ നാപ്പത്തഞ്ച് നാപ്പത്തഞ്ച് മിനിറ്റ് അങ്ങനാണ് കളി. കളി സാധാരണ നടത്തല് പക്ഷെ ഇപ്പൊ നിലവില് ഈ വെള്ളം കുടിക്കാൻ അല്ലെ ഹൈഡ്രേഷൻ ബ്രേക്ക്ന്ന രീതിയില് ഇരുപത്തി രണ്ടാം മിനിറ്റിലും അതേപോലെ അറുപത്തേഴ മിനിറ്റിലും ബ്രേക്ക് കൊടുക്ക് ന്ന്ണ്ട്.
ഓഹ് ചൂടിന്റെ ആധിത്യം കാരണം.
ആഹ് ആ കാരണം പ്ലേയേസ് ഒക്കെ അത്രത്തോളം ആവശ്യരാവുന്നുണ്ട്. ഈ കളി കാരണം ഈ ചൂട് കാരണം.
ഉം മ് മ്.
ഈ ക്ലൈമറ്റ് ഈ കാലാവസ്ഥാ ഇപ്പൊ മറ്റൊരിടത്ത് പോയാൽ നമക്ക് പെട്ടന്ന് സ്വീകാര്യാകാൻ കൊറേടൈം എട്ക്കും.
അതെ തേ തേ തേ.
നമ്മള് ഇപ നോർത്തിലൊക്കെ ഇതേപോലെ യാത്രയാണെങ്കില് നമുക്ക് ചെലപ്പം ആ ശാരീരികം അവസ്ഥ ആ അസ്വ അസ്വസ്
അതേ വളരെ വളെ അതായത് ഞങ്ങളൊക്കെ കേരളത്ത്ന്ന് ഒരു മേഘാലയ യാത്ര പ്ലാൻ ചെയ്തിരുന്നു
ആഹ്
അങ്ങനെ ഞങ്ങള് ഔട്ന്ന് വെരുമ്പോ കേരളത്തില് വൻ ചൂട്
ഓഹ്
അപോ ന ശരിമ്മള് ട്രെയിനില് വെരുമ്പോ നമ്മക്ക് ടിക്കറ്റ് ജനെറലൊകായ്റ്റ് അങ്ങനെ ഒരു സെറ്റപ്പിലാ വന്നത്. പക്ഷെ ഇവിടെ വന്നിട്ട് ആസാമില് ഗുഹാട്ടിലാണ് അമ്മള് എറങ്ങേണ്ടത്, ഇവിടെ വന്ന് അറങ്ങിയതു അമ്മള് ഉ ച്ച പന്ത്രണ്ടര ഒരു മണിക്കാ പഷേ ഇവിടെ എന്ത് തൺപ്പ് അത് അമ്മള് ഈ ഗൂഗ്ള് എട്ത്തിട്ട് ഇവിടുത്തെ സെൽശ്യസ് നോക്കുമ്പോ ഇരുപത്തിമൂന്ന് സെൽശ്യസ്. അമ്മക് ഒരു എ. സി ഇടുമ്പമ്പോള്ളെ ആ ഒരു വൈബ് ഇവ്ടെ ഉച്ചക്ക് അപ്പൊ അത് നല്ലൊര് പഷേ ഇവട്ത്തെ ആളുകളോട് ചോയ്ച്ചപ്പം ഇവിടെ ശെരിക്ക് ചൂട് വരേണ്ട സമയാണിത്.
അത് ശെരി.
അതെ തെ പിന്നെ ഞമ്മള് അങ്ങനെ മേഘാലയ പോയി. മേഘാലയ ഇത് മുമ്പ് മേഘാലയ ശ്രദ്ധിക്കേണ്ട ഒരു ടൈം മുണ്ടാവുല്ലോ അതായത് യാത്ര ചെയ്യാൻ കൂടുതല് ഇന്നെ ഇപോൾ കാശ്മീരിനെ സംബന്ധിച്ച്ടത്തോളം എല്ലാ സമയത്തും ഓരോ പ്രത്യേകതകളുണ്ട് ബാക് ക്കിള്ളെല്ലാ എല്ലാ ടൂറിസ്റ്റ് പ്ലേസും അങ്ങനെ അല്ലല്ലോ അപ്പൊ ഇവിടത്തെ കുറിച്ച് പറഞ്ഞ ഇവിടെ അല്ലെ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം ന്നൊക്കെ പറയല്ലോ അത്രയും ക്ലിയറിള്ളെ അത് കി ട്ട്ന്ന സമയം ആണ് ഈ സമയം എന്നാണ് ഇവര് പറ ഏഹ് പറഞ്ഞിരുന്നത് പക്ഷെ ഇവ്ട്ത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് അത് ഞമക്ക് അനുഭവിക്കാ കഴിയുന്നില്ല. അപ്പൊ ആ സമയം നോക്കി പക്ഷെ ഞമ്മൾക്ക് രണ്ടു മുമ്പ് പോയ
ആ ഇപ്പ ഇപ്പ അവിടൊക്കെ പറയണ കേക്കാം ആ ഈ ഹിമാലയത്തിലൊക്കെ മഞ്ഞ് വിയ്‌ചണ്ടായിട്ട് അപകടങ്ങളൊക്കെ ഉണ്ടായെന്ന് പറയുന്നേ കേക്കാം
രണ്ട് ദിവസം കൈഞ്ഞിട്ട് അവടെ പ്രശ്നങ്ങളുണ്ടായത് അവിട്തെ ഒരു പാലൊക്കെ പൊളിഞ്ഞ് സീറോ പോയിന്റിലൊക്കെ അങ്ങനൊക്കെ ഒരവസ്ഥ ണ്ടായിരുന്നു അതൊക്കെ
അതായത് അവിട്ത്തെ ഓരോ പ്രശ്നങ്ങള് ഇപ്പത്തെ ഓരോ ക്ലൈമറ്റ് ചേഞ്ചസ് കാരണം ഒരുപാട് ഇഷ്യൂകള് അവര് അനുഭവിക്കുന്നുണ്ട് ന്നാണ് അവര് പറണത്
അതാ നമ്മളത്ര പൊതുവെ ശ്രദ്ധ കൊടുക്കാത്ത ഒരു മേഖലയാണ് ഈ കാലാവസ്ഥ പക്ഷെ അതുകൊണ്ട് നല്ല
ആ ഏ മഴയൊക്കെ കേരളത്തിലെ
അറിയുന്നത് ഞമ്മളെ ഓൺലൈൻ
ഉം അതെ തീർച്ചയായും ഇപ്പൊ കൊറച്ച മുമ്പേ ഈ ഏ ഒരു ടൈം ഏകദേശം പ ഏ മ്മടെ വെക്കേഷൻ തുടങ്ങി പകുതിയായപൊ പെരുന്നാൾന്റെ സമയത്തൊക്കെ ആയപ്പോ മൊത്തം ഓഞ്ച് അലർട്ട് ആയോന്നൊക്കെ പറഞതാ
അ ആ അതെ പെരുന്നാള് സമയത്ത് ഞമ്മൾ ഇവിടെയിരുന്നു